ഹലോ.
ആ, ഹലോ.
ആ, കേൾക്കുന്നില്ലേ?
ആ, കേൾക്കന്നുണ്ട്.
ആ. എന്തൊക്കെയാണ് വിശേഷം? ആ, സുഖം തന്നെ, എന്തൊക്കെയാ നിങ്ങളെ വിശേഷം?
സുഖാണ്.
ഇപ്പോ ഡെലിവറി ഒക്കെ കഴിഞ് നിക്കാന്ന് കേട്ടു.
ആ, ഡെലിവറി ഒക്കെ കഴിഞ്ഞു.
ആ. അ, എങ്ങനെണ്ട് എഹ് എന്താ കുട്ടിന്റെക്കെ വിശേഷം സുഖാണോ?
ഓ, കുട്ടിക്കും ഇനിക്കൊന്നും ഇപ്പ കൊഴപ്പില്യ അങ്ങനെ പോണ് സുഖായിട്ട് പോണ്.
ആ, എന്ത് കുട്ടിയാണ്?
മോളാണ്.
ആ. ആ, എങ്ങനെക്കേണ് ഹെൽ- ഞങ്ങളെ വിശേഷം സുഖം തന്നെയാണ്.
ഉം
എ, എങ്ങനെ പോകുന്നു. ഹെൽത്തൊക്കെ എങ്ങനെപോകുന്നു?
ഓ, കുഴപ്പയില്ല ഒക്കെ സുഖായിട്ട് പോവുന്നു.
ആ, ആ, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നോ?
ഇല്ല, ഇ ല്ല, ഒക്കെ കഴിഞ്ഞു പെട്ടെന്നന്നേ. ഇല്ല, ഇല്ല. സുഖപ്രസവന്നേരുന്നു. കൊഴപ്പൊന്നുണ്ടായിരുന്നില്ല പെ പെട്ടന്നന്നേ കഴിഞ്ഞീണ്.
ആഹ്
ഒര്, അരമണിക്കൂറിന്റെ ഒരിത്.
ആ. മൂത്തത് ആരെങ്കിലുണ്ടോ?
ഓ, ഇത് നാലാമത്തതാപ്പൊ കഴിഞ്ഞ് കെടക്ക്ണത്.
ആണോ. ആ.
ഉം. മൂത്തത് മൂന്നാള്ണ്ട്. ഇത് നാലാമത്തേതാണ്.
ആ, പിന്നേ
പിന്നെ എന്തക്കെയാ?
സുഖംതന്നെ. ആ, അങ്ങനെ പോകുന്നു. പിന്നെ ഈ സാധാരണ ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞാ കുറച്ചൊക്കെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാവാറ്ണ്ട് അപ്പോ
അത് ഒരു രണ്ട് ആ, രണ്ട്മൂന്നൂസംണ്ടേനി ഭയങ്കര വയർവേദന.
ആ, അതൊക്കെഇണ്ടാവാറുണ്ട് അതോണ്ട് ചോദിച്ചതാണ്.
അപ്പൊ അത് പിന്നെ ഡോക്റ്റോട് പറഞ്ഞപ്പോ ഡോക്റ്റ് പറഞ്ഞ് യൂട്രസ് ചുര്ങ്ങ്ണേനോടുള്ള വേദനേണ് ന്ന്ള്ളത്.
ആ, ഈ ഓപ്പറേഷനാണെങ്കിലാണ് കൊറച്ച്പ്പൊ അളകാതിരി ക്കാനൊക്കെ കുറച്ചധികം ദിവസം അളകാതിരിക്കാനൊക്കെള്ളത്
എന്താപറിയാ നോർമൽ ഡെലിവറിയെന്നേണ്
അഹ് അഹ് ആഹ് അഹ് അഹ് ആഹ് നിങ്ങള് പ്പോ ഓയിലൊക്കെ എന്തെങ്കിലും കണ്ട്രോളെയ്യുന്ന്ണ്ടോ ഓയിലോ ക്കെ
ഇല്ല ഇപ്പഅതൊന്നും ആഹ് ഇപ്പഅത് ഇപ്പൊന്നക്ക് ട്ടൂസായിട്ടൊള്ളും അതൊന്നും സ്റ്റാട്ടാക്കിയിട്ടില്ല ഒക്കെങ്ങനെ ലിമിറ്റേജ് വെച്ച് ഇങ്ങനെ നിക്കാണ് അയിനമ്മക്ക് സ്റ്റിച്ച്ണ്ടായോണ്ടേ
ആഹ് ഉം പിന്നെയൊ മക്കളൊക്കെ എന്ത് പറയുന്നു
മക്കക്കൊക്കെ സുഖാണ് നിപ്പം സ്കൂള് തൊറക്കാൻ വല്ലാ ത്തെ ല്ല്യല്ലോ
ആഹ് ബാക്ക്യൂറ്റു സ്കൂൾ ഷോപ്പിംഗൊക്കെ കഴിഞ്ഞോ
ഇല്ല ഇല്ല ഒന്നും കഴിഞ്ഞിട്ടില്ല ഞാനിപ്പങ്ങനെ കിടക്ക്ണോണ്ടേ
ആഹ്
ഒന്നും കഴിഞ്ഞിട്ടില്ല
ആഹ് എങ്ങനേണ് മക്കളെ വെക്കേഷനൊക്കെ പോയത് എന്തേലും എങ്ങട്ടേലും ട്രിപ്പൊക്കെ പോയിരുന്നോ
ട്രിപ്പ് അങ്ങനെ വല്ല്യ തോതിലൊന്നും പോയില്ല ചെറുതായിട്ട് കോഴിക്കോടറ്റം പോയി ഒരുദിവസം പിന്നെ ഇങ്ങനെ ആയോണ്ടേ അമ്മക്ക് വെക്കേഷനി ങ്ങനെ ഒമ്പതാം മാസംല്ലായിരുന്നോ അപ്പൊ പിന്നെ. ദൂരത്ക്കൊന്നും പോകാൻ വലിയ ധൈര്യു ല്യ എപ്പളാന്ന് അറിയൂലല്ലോ.
അഹ് അഹ് ആഹ്.
ആപ്പൊ അങ്ങനെ അമ്മള് എവിട്ക്കും പോയിട്ടില്ല.
അഹ് ആം ഏഹ് എന്താ മക്കളൊക്കെ എങ്ങനെ കളിക്കാനൊക്കെ പോകാറുണ്ടോ?
ഓഹ് ഓലൊക്ക മുറ്റത്തണിപ്പോം ഒക്കെ കളിക്കണായൽ അടു ത്തുള്ള കുട്ട്യാളും.
ആഹ് ആഹ് ഈ ഫോണ്മ്മെ അഡിക്റ്റ് ആവാറുണ്ടോ ഫോണ്മ്മെ. പ്പഴും ഫോണുമ്മെ തെന്നെ ഇരിക്കാറുണ്ടോ.
എല്ല അങ്ങനെണെന്നുണ്ടേ പ്പൊ പൊറ്ത്ത്ക്ക് പോകൂലല്ലോ ഓല് പൊർ ത്ത് പോകോ ഇനിയിപ്പോഒരു വെയില് ഒരു പതിനൊന്നര മണിയാകുമ്പോത്തിനൊക്കെ ഒരു ഏകദേശം വെയ്ല് ആവൊല്ലോ. അപ്പ അകത്ത് കേറും പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞ്. ഒല് കെട്ന്ന് കെട്ക്കാണെങ്കിൽ കെട്ക്കും അല്ലാന്നുണ്ടെങ്കി ഇവല് മു ഓല് മൂന്നാള് ല്ലേ. അപ്പ ബട അകത്ത് ഓൽക്കന്നെ കളിക്കാനുള്ള വണ്ടിണ്ട്. അങ്ങനെ പലെ സാധനങ്ങളുണ്ട് അപ്പൊ അതൊക്കെ വെച്ചിട്ടങ്ങനെ കളിക്കും.
ആഹ് മൂന്നും ചെറിയ കുട്ടികളാണോ ചെറിയ കുട്ടികളാണോ മൂന്നും.
ആഹ് മോള് വല്യതാണ് മോക്ക് പന്ത്രണ്ട് വയസ്സായിന്.
അഹ് ആഹ്.
പിന്നെ അഞ്ച് വയസ്സ് പിന്നെ മൂന്ന് വയസ്സ്.
ആഹ് ആഹ്.
പിന്നെ ഓല് വൈകുന്നേരം അസർബാങ്കൊക്കെ കൊടുത്തയ്ന്റെ ശേഷേ പിന്നെ പൊറ്ത്ത്ക്ക് എറ്ങ്ങൊള്ളൂ കളിക്കാൻ.
ആഹ് ഫോണ് ഒന്നും നിങ്ങള് കൊടുക്കാറേ ഇല്ല തീരെ കൊടുക്കാറില്ല ഫോണ്.
തീര അങ്ങനെ അങ്ങനെ കൊടുക്കലില്ലാ നമ്മള് ഇന്റേന് ലോക്ക് ഉണ്ടാവും അപ്പൊ ലോ ക്ക് മോള് പിന്നെ മോളെ സ് കൂള് മദ്രസ്സ് ആവശ്യങ്ങൾക്ക് എടുക്ക എടുക്കണ സമയത്ത് റീൽസൊക്കെ ചെലേപ്പങ്ങനെ കണ്ടിരിക്കും. അപ്പൊ ഓള് കണ്ടിരിക്കണ സമയത്ത്. മറ്റോലും ഓളെ കൂടെ അല്ലാണ്ടെ ഓല് സ്വയം എടുക്കൂല പിന്നെ ഞമ്മള്. ഞാൻ കാണണ സമയത്ത് ഇന്റെ എടുത്ത് വന്നിരിക്ക. അല്ലാതെ അങ്ങനെ സ്വയം ഫോണ് വേണം അങ്ങനെ വാശി പിടിക്കെ അങ്ങനത്തതൊന്നുല്ല.
ആഹ്.
പിന്നെ ചെലേ മക്കക്ക്ണ്ടല്ലോ ഫുഡ് കഴിക്കണങ്കില്. ഫോണ് മാണം ആ അങ്ങനത്തെ അങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഇവിടെല്ല ആഹ്.
ഫുള്ള് ഏഹ് മക്കളും ഈ ഫോണുമ്മെ അഡിക്റ്റാണ്. അല്ലാത്ത കുട്ടികളൂണ്ട് പക്ഷെ ഒരു വിധം ഈ ഫോണുമ്മ അഡിക്റ്റാണിപ്പോ.
ഇപ്പൊ ഇവൾക്കൊന്നും അങ്ങനെല്യട്ടോ. ഉം ഇബടെ ഞങ്ങളെ ഫാമിലിയിലൊക്കെണ്ട്. അങ്ങനെ ന്റെ നാത്തൂമാരെ മക്കള് ഒക്കെ ഫുഡ് കഴിക്കണം ന്നുണ്ടെങ്കില് ആ ഫോണ് കിട്ടണം.
ആഹ് ഇപ്പൊ ചെറിയ കുട്ടി മുതൽ വലിയ കുട്ടി വരേ അങ്ങനെയാണല്ലോ. ഇപ്പോ ഒരു ഫോണിന് അഡിക്റ്റ് ഗെയിമിങ്ങും ഓയ് ഇൻസ്റ്റഗ്രാമിലൊക്കെയാണല്ലോ ഫുള്ള് സോഷ്യൽ മീഡിയാ ഏന്ന് പറയുന്നത് തന്നെ ഏഹ് നല്ലതാണ്. ന്നോഴ്ച്ചാ നല്ലതു ആണ് അല്ലാതെ ഇതില് ദുരുപയോഗം ഉണ്ടോ ആഹ് ആഹ് അത് രണ്ടിലും നമ്മള്. മാനേജ് ചെയ്ത് പോകാണെങ്കിൽ അതൊരു നല്ല ഏഹ് ഉപകാരായിട്ട് നമുക്ക് വരും ഏഹ് അതിന് ദുരുപയോഗം ചെയ്യും മ്പഴാണ് നമുക്ക് ആപത്താകുന്നത് ഉം ഒരുപാട്. ഏയ്‌ ഈ സോഷ്യൽ മീഡിയാന്ന് പറഞ്ഞാൽ കൊറെ കാര്യങ്ങൾ അറിയാനും പെട്ടെന്ന് അറിയാനൊക്കെ പറ്റുന്നൊരു ഇതാണല്ലോ എന്ത് വാർ എത്ത്ണ്ടെങ്കിലും ഇപ്പോ
ഉം ഉം
അറിയാൻ സഹായിക്കുന്നതാണ്
എന്താങ്ങളെ വീട്ടിൽത്തോലൊക്കെ വിശേഷം അങ്ങനെ പോണ് വെക്കേഷനും കാര്യങ്ങളും കുട്ടികളും ഒക്കെ ഉം
ആ ട്രിപ്പൊക്കെ പോയി നമ്മള്
ഏഹ് വലിയ കുട്ടികളാണോ?
ആഹ് വലിയ കുട്ടികളാണോന്ന് ചോദിച്ചാൽ രണ്ട് ഒരാള് മദ്രസില് രണ്ടിലും സ്കൂളില് ഒന്നിലും ആണ് ഒരാളെന്നെയേ ഉള്ളു
ഏഹ്
ആഹ്
പിന്നെ ഇന്നിപ്പം വെള്ളിയാഴ്ച ആയോണ്ട് മദ്രസ ഒന്നും ഉണ്ടാവൂലല്ലോ അല്ലേ
ഇല്ല ഇന്ന് മദ്രസ ഇല്ല അപ്പൊ ആ എണീറ്റു ഓ അവന് എട്ട് മണിയാവുമ്പഴേക്ക്‌ എണീക്കും എണീറ്റ് ചായ കുടിച്ച് കളിക്കാൻ പോയി അയ്നി പറഞ്ഞ മാരി ഫോണ് മ്മേ അങ്ങനെ അങ്ങ് നാം കൊടുക്കാറില്ല ലോക്ക് ഉണ്ടാവും അപ്പോ എടക്ക് ഉമ്മിയൊന്ന് തരോന്ന് ചോദിച്ച അപ്പൊ കൊടുക്കും കൊറച്ചു നേരം അധികം കൊടു
അങ്ങനെ ആകുമ്പോ അമ്മക്കും തൃപ്പ്തിയാണ് കാരണം കളിക്കാ ഫോണുമ്മില് അഡിക്റ്റ് ആവാത്ത മക്കള് നമ്മളോട് ഒരു പ്രാവശ്യം ചോയിക്കണ സമയത്ത് കൊടുക്കാൻ അമ്മക്ക് ഇഷ്ട്ടാണ് ഇത് അതിമലെന്നെ ഇരി ക്കണ മക്കക്ക് വീണ്ടും ചോയിക്കുമ്പോ കൊടുക്കാ അമ്മക്ക് തന്നെ തൃപ്പ്തി ഇണ്ടാവൂല്ലാ
ഇല്ലാ ഇപ്പത്തെ മക്കൾക്കൊരു ഫ്യൂച്ചർ ഇല്ലല്ലോ എന്താണ് അവരെ അംബീഷൻ അങ്ങനൊരു ഇതൊന്നും ഇല്ലാ
തില്ലാ
ഫുള്ളൊര് അഡിക്റ്റായിട്ട് ഈ കോവിഡ് ആയ ശേഷാണ് ഇങ്ങനെ ആയത് ഓൺലൈൻ ക്ലാസ്സ് മറ്റെതൊക്കെ ആയിട്ട് അങ്ങനെ ഇപ്പോഴും അങ്ങനെ തന്നെയാ ഇപ്പോൾ സ്കൂള്ത്തതും മദ്രസത്തതും ഒക്കെ പകുതി ഫോണിലാണ് വിടാ എന്ത് ഹോം വർക്കും എന്തൊരു കാര്യായാലും വിടാ ഫോണിലാണ്
ഉം
അപ്പ നമ നമ്മക്ക് മക്കളെ പറയാനും പറ്റൂലാ
ആഹ് മക്കളേം പറയാൻ പറ്റൂല്ലാ ഇപ്പ നമ്മളെ ഫോൺ ഒന്ന് കേടെന്ന് ഒന്നെങ്കി ഡിസ് പ്ലേ പോയി അല്ലെങ്കി വേറെന്തേം നമ്മക്ക് നിക്കാൻ കയ്യ്ണ്ടോ
ആഹ്
നമ്മക്കൊരു രണ്ടൂസം നിക്കാൻ കയ്യൂലല്ലോ
ആഹ് അതെന്നെയാണ് പറയുന്നത് മക്കളെ പറഞ്ഞിട്ട് കാര്യെല്ലാ അവർക്ക് ഓ അവർക്ക് ഈ മ സ്കൂള്ത്തേം മദ്രസ്‌ത്തെയെക്കെ വിടുന്നത് ആഹ് ഈ ഏഹ് സോഷ്യൽ മീഡിയ വഴിയാണല്ലോ ആഹ് വിടുന്നത് അപ്പം അതാണീ ഈ ഇള്ളെ പ്രശ്നം അപ്പ മക്കള് അത് ഏഹ് നന്നായിട്ട് മൊതലാക്കും നമ്മള് കൊടുക്കുമ്പോ ആഹ്
ഉം
ഉമ്മാ അവരെങ്ങനെ വിട്ട്ക്കണു ഇവരെങ്ങനെ വിട്ട്ക്കണുന്നാണ് ഇപ്പോ ഫ്രണ്ട്സേള് ഫു ഫുള്ള് ഫോണിലാണ് ആഹ് ആദ്യംന്ന് പറഞ്ഞാൽ നമ്മള് നേരിട്ട് കണ്ട് അങ്ങനെയൊക്കെയാണല്ലോ അല്ലാതെ വിളിക്കും ഇതൊന്നും ഇണ്ടായിരുന്നില്ലല്ലോ കാര്യായിട്ട് നമ്മള് നേരിട്ട് കണ്ട് സംസാരിക്കാ കളിക്കാ അങ്ങനെയൊക്കെ അല്ലായിരുന്നോ
ആഹ് ഇപ്പൊ നമ്മള് അയൽവാസികളോട് തന്നെ നമ്മക്ക് സംസാ
ഇല്ലാ ഒരു വീട്ടിലൊരു ബന്ധുവും ആരെങ്കിലും വന്ന് കഴിഞ്ഞാ അപ്പൊ മക്കൾക്ക് ഒരു
അപ് ഉം
ഇതില്ലാ ആഹ് അവരോട് മുണ്ടൂല്ലാ അവരെ ആഹ് അയന്നേ അറിവില്ലാ അവരെ വെരുന്നോലെ വിചാരം നമ്മള് മ ക്കളെ പറഞ്ഞു നിർത്തിക്കാണ് മുണ്ടര്ത് അങ്ങനെ അവടെ പോയിരിക്കണന്നൊക്കെ പക്ഷെ അതല്ലല്ലോ ഇപ്പത്തെ മക്കളെ അവസ്ഥയാണിത് എന്താ ചെയ്യാ നമ്മക്ക് കാലത്തിന്റെ ഓരോരെ മാറ്റങ്ങള് എന്ന് വേണെങ്കി പറയാ ഇനി ഇവിടുന്ന് അങ്ങട്ട് എങ്ങനേന്ന് പറയാൻ പറ്റൂലല്ലോ ഇപ്പഴാണിങ്ങനെ ആഹ് ഇനി ഇപ്പോ എട്ട് കഴിഞ്ഞ കുട്ടികള് ഫോണ് അവന്റെടുത്ത് ഫോണ് ണ്ട് ഇവന്റെടുത്ത് ഫോണ് ണ്ട്ന്ന് പറയലൊടങ്ങി
ഉം പിന്നെ ഇങ്ങക്കൊക്കെ എങ്ങനെ ഗ്യാസിന്റെ പരിപാടി ഗ്യാസൊക്കെ കിട്ട്ന്ന്ണ്ടോ?
ആഹ് ഗ്യാസ് കിട്ട്- ന്നില്ല കൊഴപ്പല്ലാന്നല്ല ഇപ്പഴും യുദ്ധം. ഏഹ് ഇണ്ട് ഇങ്ങനെ സുകാര്യായിട്ടുണ്ടല്ലോ ഇപ്പളും
ഉം
ആഹ് ഗ്യാസ് ന്നമ്മള് ആ യുദ്ധത്തിൻ്റെ ന്നാ റമളാൻ ആ സമയത്ത് ഒ- ക്കെ നന്നായിട്ട് ബുദ്ധിമുട്ടിയിട്ട്ണ്ട് ഗ്യാസിന് നമ്മള് വളരേ കൊറവ് ആഹ് ഉണ്ട് ഉണ്ട്
ഉം
കാര്യായിട്ട് നമ്മള് വെറകടുപ്പിലാണ് വെക്കാറും ഒക്കെ ചെയ്തിര്ന്ന് ഇപ്പൊ പിന്നെ ഗ്യാസ് കിട്ടി അപ്പൊ ആഹ് ഇന്നാലും നമ്മളൊരു ലിമിറ്റ്ണ്ട് ഇപ്പ ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് ള്ളൊരൂ വെഷമം ഇനീ-
ആഹ് ബുക്ക് ചെയ്യണെങ്കില് ഇത്ര ദിവസം ആവണം ന്നൊക്കെണ്ട്
ആഹ് അങ്ങനെ ഇണ്ട് അപ്പൊ അത് എന്താന്ന്ള്ളത് അറിയില്ല അ ഒരു പ്രശ്നം ഇപ്പ ഇവിടെനെ ഒള്ളു ബാക്കിയൊന്നും ഇപ്പോ ഇല്ല ആഹ്
ഉം
അതെന്നെ എങ്കിലും ന്നമുക്ക് നിത്യ ജീവിതത്തില് വേണ്ടൊരു സംഭവാണല്ലോ ഗ്യാസ് സ് ഇത്
ഗ്യാസ് ഉം
പിന്നെ നമ്മടെ കറന്റ് നിത്യ ജീവിതത്തില് വേണ്ടതാണ് അതും ഇപ്പ ഈ പറഞ്ഞ മാതിരി- കൊറൊച്ചൊക്കെ ക്ഷാമണ്ട് കറന്റിന്
ഉം
പറയുന്നത് പോലെയല്ലല്ലോ ഇപ്പോ പവർ കട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട്
ഉം
പ്രെതിന്ധിയിലാണ് വെള്ളത്തിന് ഉം വെള്ളം നമ്മള് നിത്യ ജീവിതത്തിൽ വേണ്ടത് അതില്ലെങ്കില് ഇ ന്നമ്ക്ക് ജീവിക്കാൻ പറ്റൂലല്ലോ
ആഹ് ആഹ്
അങ്ങനെയൊക്കെയാണ് എന്നാ ശരി ഇഞ് ഞാൻ പിന്നെ വിളിക്കാം.
ആഹ് ആയിക്കോട്ടെ എന്നാല്